ഹലോ ആഹ് ആഹ് കേൾക്ക പിന്നെ എന്താ മഴണ്ടന്ന്
ഓ ഭയങ്കര മഴലെന്ന് ഇന്ന് രാവിലെ തൊ ഇന്ന് രാവിലെ തൊട്ട് ഇവടെ മഴയെ ല്ല മഴ മൂന്നൊസത്തെ തുണിയാവും
ശരിയാണ് ആഹ് നമ്മള് ദെവസ അൽക്കില്ലന്നുണ്ടെങ്ക പിന്നെ ബുദ്ധിമുട്ടായി മയ
കഴുവാനാ ആരെങ്കിലും ഒരു ഹെൽപിനാ ഉണ്ടെങ്കിൽ സഹായത്തിന് ആരെങ്കിലും ഒണ്ടെങ്കിൽ കുഴപ്പല്ലേ രുന്നു വാഷിംഗ് മെഷീൻ ഇല്ല കൈയ്യാണ് മെഷീൻ
ആഹ് ആഹ് അയ്യൊ മഴക്കാലത്താണ് വാഷിംഗ് മെഷീന് ഇല്ലാത്തിന്റെ ബുദ്ധിമുട്ട്
വാഷിങ്ങിന് ഇഷ്ടം പോലെ വെള്ളം വേണന്നാണ് എല്ലാരും പറയാ ആ വെള്ളവെ
ഒരുപാടകൂന്ന് പറയും
ആ പക്ഷെ ഈ മഴക്കാലത്ത് വ നമുക്ക് ഇന്നി ഇപ്പോ കല്ലുമേ അലക്കിയാലും ഒന്ന് ഡ്രയറിൽ ഇട്ട് കാണ്ടെങ്കിലും ഉണക്കി എടുക്കാലോ
പക്ഷെ അതിലാമ്പഴത്തേക്ക് ഉണക്കാനുള്ള സംവിധാനം ഉണ്ടല്ലേ അയ്ല്
വാ
ആ രണ്ടു മുന്ന് ജാതി ആ ഇതുണ്ട് സെക്ഷട്ടൻ ഉണ്ടല്ലേ
ആഹ് രണ്ട് ഐറ്റം വാഷ്മിഷയിനിലുണ്ട് ആ ഫ്രണ്ട് ടോപ്പിലും ണ്ട് അ് പിന്നെ ടോപ്പ് ണ്ടല്ലോ തെ രണ്ടിലും നമുക്കിങ്ങനെ ഡ്രയറിലിട്ട് കണ്ട് ഉണക്കാ ഹലോ
ആഹ് അങ്ങനെ
ഉം ഉം അപ്പൊ നമ്മള് ഈ കല്ലുമ്മേന്ന് അലക്കി കൊണ്ടന്നാലും അയ്ല് കൊണ്ടെ ഉണക്കിടുക്കാ മക്കൾതൊക്കെ ചെറുതൊക്കെ
ഉം അത് ശെരിയാണെ
ഉം ഉം ഞാൻന്നട്ട് ച ചെലെ ഡ്രസ്സ്ണ്ടല്ലേ ഞമ്മക്ക് പിന്നെ മിഷീനിലിടാൻ പറ്റാത്ത ഡ്രെസ്സുകളെ കളറെളകുന്നെ അതൊക്കെ ഞാന് കല്ല്മന്ന് അലക്കിയിട്ട് ഇങ്ങനത്തെ സമയങ്ങളില് ഡ്രയറിൽ ഇട്ട്കാണ്ട് ഒന്ന് ഉണക്കിക്കാണ്ട് കൊണ്ടയ്ടും അപ്പോപിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ
പ്പാടാണ് പിന്നെ ചോറ് കഴിച്ചായിരുന്നോ ആ ചോറ് കഴിച്ചു ഞാൻ കഴി അല്ല ട്ടാണ് ഇപ്പഴത്ത് നമ്മള് വെറുതെരിക്കുമ്പോഴത്തേക്ക് വിഷപ്പടിക്കും അ സത്യം നമ്മളെ അല്ലാതെ അടു ക്കള ജോലി ചെയ്തൊണ്ടിരുന്ന നമ്മൾ ചെയ്തൊണ്ടങ്ങിരിക്കും പിന്നെ മ്മള് ഒന്നും കഴിക്കത്തി ല്ല അങ്ങനൊരു കൊഴപ്പുണ്ട്
ഉം ഉം ആ പൊതുവേ വെള്ളം കുടി ഞാൻ എപ്പഴും വിചാരിക്കും ഒരു മൂന്നാല് ലി ത്ര വെള്ളെങ്കിലും നമ്മൾ ദിവസം കുടിക്കണംന്ന് പറയല്ലോ കുടിക്കുന്നേ ഇല്ല എന്നും വിചാരിക്കും ഞാൻ ഇന്നലെ തീരെ വെള്ളം കുടിച്ചില്ല ഇന്ന് നല്ലോം കുടിക്കണംന്ന് എവിടെ അത്ങ്ങനെ റിപ്പീറ്റ് അടിക്കും
നമ്മൾ പെണ്ണ്ങ്ങൾക്കാണ് കൂടുതലും ഇങ്ങനത്തെ അസുഖങ്ങളും വരുന്നത് വെള്ളത്തിന്റെ
വെള്ളം കുറവിന്റൊണ് എന്നിട്ട് വിചാരിക്കും ഒരു ബോട്ട് ഒരു ബോട്ടിലിൽ വെള്ളം കൊടുന്ന് വെക്കണം ന്നൊക്കെ വിചാരിക്കും അങ്ങനെ കൊണ്ടന്ന് വെച്ച് രണ്ടീസൊക്കെ വെള്ള ബോട്ടിലെടുത്ത് വെള്ളടുത്ത് കുടിച്ച് മൂന്നാമത്തീസം വീണ്ടും പഴയ സ്വഭാവായി ഒന്നും നമ്മള് കണ്ടിന്യൂ ചെയ്ത് പോകൂലല്ലോ
അതെന്തോന്നായാലും അങ്ങനെന്നെ
ആഹ് എന്ത് കാര്യാണെങ്കിലും അതാ ഒരു സ്ട്രിക്റ്റ്ൽ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ ശരീരത്തിനൊക്കെ അത് എവിടെ അതൊക്കെ നമ്മള് കരുതുന്ന പോലെ ആവില്ല പിന്നെ നടക്കുന്നത് പിന്നെ ഈ മഴ പെയ്യുമ്പോ തന്നെ നമുക്ക് വെള്ളം കൂടി കൊറേ കുറഞ്ഞു പോകുമല്ലോ
എന്ന്
പൊതുവേ ദാഹം ഇതൊക്കെ കുറഞ്ഞു പോകും അല്ലേ
ഇ ഈ കടയിക്കൊക്കെ തിന്നാൻ പിന്നെ കടയപ്പം തിന്ന കുഴപ്പില്ല അതൊക്കെ ഇങ്ങനെ തിന്നും പക്ഷെ വെള്ളം കുടിക്കലില്ല
ആ ഭക്ഷണം നമ്മള് നേരത്തിന് മൂന്നു നേരം ഉം
കഴിക്കും അതുല്ലേ ഈ പിള്ളര് നമുക്ക്തി കഴിക്കും ചിലപ്പോ പിള്ളർക്ക് തന്നെ കിട്ടിയില്ല പിള്ളർക്കന്നെ കിട്ടിയില്ല വേറൊ കാര്യുണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് കിട്ടത്തുള്ളൂ
ഇപ്പ അടുത്ത് കഴിക്കുന്നതേ- എന്നിട്ട തന്നെ അടുത്ത് കഴിക്കണ ക്രീമുള്ള ബിസ്കറ്റ് ഹ് ഹ്ഹ് ഒറിയോ ഇല്ലേ ഉം അത്
എടുത്ത ചെറുക്കനും ഇഷ്ടാ
ഉം എൻക്ക് ഇഷ്ടാ ഓറിയ
എനിക്ക് ഇങ്ങനത്തെ ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടല്ല- എനിക്ക് മറ്റേ ലാലോ രോറൂട്ട് ഭയങ്കര ഇഷ്ട പിന്നെ ഫിഫ്റ്റി ഇത് രണ്ട്
ഹ്മ്മ്- ഫിഫ്റ്റി ഫിഫ്റ്റി
ആഹ്- അതൊക്കെ ഈ ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന
ഉറങ്ങാൻ തുടങ്ങിയില്ല ഇനി എപ്പോഴാണ് ഓൻ ഉണ്ടാവന്ന് നമുക്കിന്നെ പറയാൻ പറ്റില്ല- നമ്മുക്കൊന്നും ഒരു നിയന്ത്രണം ഇല്ല
-ഹ്മ്മ് പൊതുവെ അങ്ങനെ മധുരം കഴിക്കാത്ത ആളാ ഇന്ന് എന്തന്നാവം എനിക്ക് മധുരം കഴിക്കാൻ തോന്നി ഹ്ഹ് ഹ്
ഇന്ന് രാവിലെ മുതലേ ഒരു മധുരം കഴിക്ക ന്നട്ട് പിന്നെ എന്തോ തേങ്ങ ചിരങ്ങിക്കൊണ്ടിരിക്കായിരുന്ന് അപ്പൊ തേങ്ങ ഇങ്ങനെ കണ്ടപ്പോ ഈന്തപ്പഴം തേങ്ങയും കൂടി കഴിച്ചാൽ എങ്ങനെണ്ടുവുമെന്ന് വിചാരിച് കാണ്ട് അപ്പ രണ്ട് ഇന്തപ്പഴം കഴിച്ചക്ണ് ഇന്ന് മധുരത്തിന്റെ ദിവസാണ് ഹ്മ്മ്ഹ്ഹ് മ് ഇപ്പൊ താ ബിസ്കറ്റ് കഴക്കാൻ തോന്നി അങ്ങനെ പൊതുവേ അങ്ങനെ ഇല്ലാത്തതാണ് മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാതെ- എരിവ് അങ്ങനത്തനോടൊക്കെ ആരുന്നു അച്ചാറ് അങ്ങനത്തെ ഇന്നിപ്പോ നേര ഓപ്പോസിറ്റാ- ഓരോ ദിവസം ഓരോ മാറ്റം മ്മ് ഹ്മ്ഹ് അതന്നെ ഇപ്പൊ മൂന്നാല് ബിസ്കറ്റ് തിന്ന് ഇനി തിന്നാൽ ശരിയാവില്ല മ്
ഞാൻ പിന്നെ ഇങ്ങനത്തെ തിന്നാത്ത പിന്നെഴ ഞാൻ നമ്മളിങ്ങനെ പ ഈ പഴം അങ്ങന പേര്ഈ പഴഏത്തപ്പഴൊക്കെഴ ഏത്തപ്പഴ
ഉം- ഞങ്ങളിവിടെ അധികം റോബസ്റ്റ് എപ്പോഴും കൊണ്ടന്നക്കും
റോബെസ്ററ് വാങ്ങും പെട്ടെന്ന് അങ്ങ് കേടാവും അതാണ്
ആഹ് ആ പെട്ടെന്ന് പഴുത്ത് പോവും- അതിന് അധികം പഴുക്കാത്തത് വാങ്ങി കാണ്ട് വരും
ആ പിന്നെ ഈ എനിക്ക് എപ്പോ ഴും എനിക്ക് എത്ര
-എന്ത്
കപ്പപ്പഴമേ- ഇവിടെ കപ്പപ്പഴംന്ന്ന്നെ പറയുന്നേ വേറെ പേരാണോ എന്തോ നമ്മളരു ചുമപ്പ് ചുവപ്പ് കള്ളർ പഴം പിന്നെ അവിടെ എന്തിരുന്നെന്ന് പറയുന്നെ
ഏതാ സാദ് അത് ഏതാ എനിക്ക് മനസ്സിലായില്ല സംഭവം മാതളാണോ?
ഇത് പഴം എന്നുവെച്ചാ ചോപ്പ് കളറാണ്.
ആഹ് ആഹ് ആഹ് ആ ഒരു മെഡിക്കൽ പഴം
ആഹ് ഉംജ് കപ്പപ്പഴോന്നാണ് നമ്മള് ഇവിടെ പറയുന്നെ
അത് ശെരി ആ മനസ്സിലായി മനസ്സിലായി ആ മെഡിക്കൽ അത് നല്ല മെഡിസിൻ ആണ് നമ്മള് പല ഇതിനും നല്ലതാണ് ശരീരത്തിന്ന്ന് ഉം ആഹ് അതിന് വേറൊരു ടേസ്റ്റ് വരും ഒരു ചൊവ വരും
ത് അതുഅല്ല പെട്ടെന്ന് അയ്യോ അതിലൊക്കെ പെട്ടെന്ന് പുഴു കേറും ആഹ് പഞ്ഞാ പഴം പിന്ന അത് ആത് തൊലി കറുത്താ പിന്നെ പറയും വേണ്ട
ആഹ് അത്‌ പിന്നെ അങ്ങനെഎപ്പോഴെങ്കിലുയൊക്കെ ഒന്ന് വാങ്ങും അതിന് വിലയും കൂടുതലാണല്ലോ
ആഹ് വിലയും കൂടുതലാണ്. ഇനി അത് ഗുണം കൂടുതലും ആണ് ഗുണവും കൂടുതലാണ് പക്ഷെ എല്ലാർക്കും അത് ഇഷ്ടല്ല നമ്മുക്ക അതാ ഗുണം അല്ലാതെ നമുക്ക് പിടിക്കില്ലല്ലോ അങ്ങനെയാണ്
ആഹ് അത് ശരിയാണ് ഇവിടെ പിന്നെ പഴം എപ്പോഴും ഏതെങ്ക് എന്തെങ്കിലും ഒന്ന് ഇണ്ടാകും
ആഹ് ഇവിടെയും അങ്ങനെ
ഉം പിന്നെ ഇവിടെ ഞങ്ങൾ ഇടക്ക് വാഴ വെക്കയും ചെയ്യേ ഇപ്പൊ ഒരു ഞാലിപൂവൻണ്ട് പഴുക്കാൻആയിട്ട് വന്നന്ന്ക്ക്ന്ന്.
ഞാളിപ്പൂവൻ അല്ല ഒര് റോബസ് ഉടം വന്നെ
ഉം ഇപ്പൊ ഒന്ന് ഞാലിപൂവൻ ഒന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു നാലഞ്ചസ്ത്തിനുള്ളില് പഴുക്കല് തുടങ്ങും അപ്പൊ പഴുത്താ പിന്നെ ഈ പറഞ്ഞമാതിരി തന്നെ പെട്ടെന്ന് പഴുത്തു പോവല്ലോ
ഉം ആ ഒരു സംന്തോഷം ഓണത്തിന് കൊല എന്തല്ല ആവശ്യം
ആഹ് ആഹ് സദ്യയൊക്കെ ഇണ്ടാക്കോ?
ആ
ഉം പിന്നെ എന്താ ഇന്നലെ വണ്ടിന്റെ ഇതൊക്കെ ശരിയായോ?
ഉം ശരിയായി
ഉം ഓട് ഇന്ന് ഓഡിയോ
ആഹ് ഇന്ന് ഓട്ടം പോയരുന്നു
ആഹ് ആഹ് അത് എന്ത് വണ്ടിയാണ് ടിപ്പറോ എന്താ പറഞ്ഞേ
മറ്റേ പോറിട്ടിപ്പറേ മറ്റേ കേറ്റുന്ന പിക്കപ്പ്‌ പിക്കപ്പ പി
ആഹ് പിക്കപ്പാലൊ ഞാൻ ജയിച്ച വിജാരിച്ച ട്ടോറസാന്ന് ഉം എന്നിട്ട് അതിൽ ഡ്രൈവർ ആയിട്ട് പോക്കാ
അല്ല ഇതിപ്പോ നമ്മള് സി സി സെക്കൻ് ഹാൻഡ് എടുത്തു അവര് സി സി അടവ് നാളെയാണ് അതുകൊണ്ട് പൈസ പിടിക്കും. ഒന്നാതെ ഹസ്ബന്റിന് പൈസ ഇല്ലാ ത്തെ ഭയങ്കര ടെൻഷൻ ഉറക്കൊന്നുല്ല എന്നുവെച്ചാ ഈ മഴയ ഇവിടെ ആയി നിൽക്കുന്നോട്ടും നമുക്ക് ഈ ടാപ്പിങ്ങ് നടക്കൂല റബ്ബറ് വെട്ടേ അങ്ങനെ ഒരു ഇരിക്ക്യാണ് അങ്ങനെ എന്തേലും ആവോന്ന്
ഹും
വരുമാനം ഇല്ലാത്തോണ്ടേ നമ്മൾ ഇതിലൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഈ ഓൺലൈൻ ഓൺലൈൻ വർക്കില് റ്റ് ഓരോന്നും നോക്കുന്നുണ്ടെങ്കിലും ഒരു ഗുണവൂ ഇല്ല ഒന്നിന്നും ഒന്നും കിട്ടുന്നില്ല
ഇല്ല പലിസ പോണം എന്നല്ലാതെ വേറെ ഇല്ലല്ലോ
ഉം ഉം ആഹ് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കാണ്ട് ഒരു പരിപാടിക്കും നിക്കരുത്.
അയ്യോ.. ഊദ് മർക്കസിന്റെ കാര്യം ആലോചിക്കുമ്പോ എപ്പോഴും എനിക്ക് പേടിയാ
ആഹ് ആ മൂവായിരം രൂപാലെ
ഉം
ഉം ഞാനും ചേർന്നിര്ന്ന്
പക്ഷെ വേറെ കാര്യമുണ്ട്.. ലക്ഷങ്ങള ആഹും നസീമ ഇണ്ടല്ലേ നസീമ പിന്നെ
ആഹ് ആഹ്
ഒരു ആണുങ്ങൾള്ള ആ പ്രായുള്ളൊരു പെ പെണ്ണുണ്ടല്ലോ അവളാണ് മെയിൻ ആള് സീനത്ത് സീനത്ത് സീനത്തന്നാണ് ഓളെ പെര്
ഉം
പറഞ്ഞ് ജയിക്കാൻ പറ്റൂല അവള സംസാരം അവടെ ലക്ഷങ്ങൾ... നല്ല പൈസ അവള് ഉണ്ടാക്കി ഉം
ആ അതുപോലെ തന്നെ വേറൊരു ഇതില് ഇതുപോലെ ചേർന്നിട്ട് ഇന്റി കൊറെ പൈസ പോയി
ഏത് മറ്റേ ഇതാണോ.. അഞ്ഞൂറ് ഇടുമ്പഴത്തേക്ക് ആയിരം കിട്ടും അങ്ങനത്തെ
ആഹ്.. ആഹ്.. ഒരു റോയൽ മൗസ് പറഞ്കാണ്ട്
റോയൽ ഞാൻ അതില് ചേർന്നില്ല ഞാന് വേറെ
ജി എസ് ന്ന് പറഞ്ഞൊരു സംഭവം ഇതേ കണക്കായിരുന്നു പണ്ട് ഏ.. അത് വർഷങ്ങളായി കേട്ടാ... ഒരു നാലഞ്ചു കൊല്ലം എന്തരായിട്ടും ആയി
ഉം
പക്ഷെ എനിക്ക് പൈസ കിട്ടുകയും ചെയ്ത് ആ ലാഭം കിട്ട കിട്ടിയ പൈസയും കൂടെ ഞാൻ കൊണ്ട്
അതെന്നെ ഇൻക്കും പറ്റിയബദ്ധം നല്ല പൈസ കിട്ടീന്ന് ഒരു ഒന്നൊന്നര ലക്ഷത്തോളം എനിക്ക് കിട്ടീന്ന് അത് തിരിച്ചങ്ങട്ടന്നെ ഇട്ട് കൊടുത്തു
അതാ ഞാൻ മുപ്പതിനായിരം കൊണ്ടു നമ്മളെ
ന്നിട്ട് അവസാനം നമ്മൾ കടക്കാരും ആയി
സത്യം... ഓ ഇതു കാരണം എനിക്ക് എന്ത് മാത്രം കടം പെട്ട് പോയതാ.. നമുക്ക് അതിനെ പറയാൻ പോലും പറ്റില്ല നമ്മളായിട്ട്
എന്താ ചെയ്യാന പോവാനുള്ളത് പോവും ഇനി എതായാലും അങ്ങനത്തേലൊന്നും പെടൂലാന്ന് അന്ന് തീരുമാനിച്ചത
അതിന് ശേഷം റിസ്കടുത്തു വലിയ എമൗണ്ട് ഒന്നിലും ഇടാൻ പോയി
ഉം ഞാൻ പറയും പിന്നെ ന്നിട്ട് അയിന് ശേഷം പിന്നെ ഓരോരുത്തര് ഇത് പറയും ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിന്റെ പരിപാടിക്ക് ഞാൻ ഇല്ലാട്ടന്ന് പറഞ്ഞ്ങ്ങാണ്ട് ഞാൻ വിടലാ
അതൊ കുറെ എണ്ണം ഇതിന് വേണ്ടിയങ് പ്രൊമോട്ട് ചെയ്യാൻ നിക്കു അല്ലേ സത്യല്ലേ കേറൂലന്ന് പറഞ്ഞാല്
അത് നൂറ് ഉം ഓരോന്ന് വരുമ്പോ നമ്മള് പൈസ കിട്ടുവല്ലോന്ന് വിചാരിചാണ്ട് അങ്ങട് ചെയ്യും പിന്നെയാണ് അതിന്റെ ചതി മനസ്സിലാവേ ഇനി എന്റെ ജീവിതത്തില് ഞാൻ ഇനി അങ്ങനത്തെ ചെയ്യൂലാന്ന് അന്ന് തീരുമാനിച്ചതാ അതിപ്പോ ഏകദേശം ഒരു കൊല്ലത്തിലധികായി പിന്നെ അയിനു ശേഷം പിന്നങ്ങനെ ഈ പറഞ്ഞ മാതിരി റോയൽമൗസിൽ പലരും ചേർന്നത് കാരണനെ എല്ലാവർക്കും ഇതുപോലെ അടികി